ങും ഹലോ കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആ കേക്കാം കേ
ഹോം ഓക്കേ ഞാൻ കേൾക്കുന്നില്ലേന്ന് വിചാരിച്ചു എന്റെ റേഞ്ച് പ്രശ്നം ഉണ്ടായോ എന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ നല്ല മഴ മൂടി നിൽക്കുന്നുണ്ടേ അതെല്ലേ അതെതെ നല്ല മൂടി നിൽക്കുന്നുണ്ട് അപ്പോ ആ പ്രശ്നം കൊണ്ട് ഇനിയിപ്പോ കോള് കണക്ട് ആവാഞ്ഞതാണോ എന്ന് വിചാരിച്ചു
ഇവിടെ നല്ല മഴയായിരുന്നു ഇന്ന്
അതെല്ലെ ആ ആഹ് ഇന്നിവിടെയും നല്ല മഴയായിരുന്നു ഇന്ന് ഫുള്ളും മഴയായിരുന്നു ഇന്നലെ നല്ല വെയി തെളിച്ചമുണ്ടായിരുന്നല്ലേ
ആഹ് അതെ ഇന്ന് നല്ല ഇന്ന് നല്ല മഴയായി അതിനും കൂടെ
അതെ അതെ പിന്നെന്തൊക്കെയാ ചായ കുടിച്ചോ
ചായ കുടിച്ചില്ല മോൻ നല്ല ഉറക്കവാ അവന് എഴുന്നേറ്റിട്ട് ചായ കുടിക്കാന്നോർത്തു
പൾസ് പോളിയോക്ക കൊടുത്തോ കുട്ടിക്കിന്ന് ആ ഇവിടെം മോക്ക് കൊടുത്തു മോള് ഇപ്പം വന്ന് അംഗൻവാടിന്ന് വന്ന് കെടന്നുറങ്ങയാണ്
ആ ആ ഞങ്ങള്ന്ന് എന്റെ വീട്ടിൽ പോയാരുന്നേ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോണം അപ്പം പോയ വഴിക്ക് കൊടുത്തിട്ട് വന്നു
ആ ആ വെറുതെ പോയതായിരുന്നൊ വീട്ടിലേക്ക്
ആഹ് അച്ഛന് പനിയൊക്കെ ആയിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ പോയേയില്ല പിന്നെ ഒത്തിരി രണ്ടു മാസമൊക്കെ ആയി വീട്ടിൽ പോയിട്ട് അതുകൊണ്ട് ചുമ്മാ പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയി
ആ കൊറെ ദൂരം പോവാണ്ടോ വീട്ടിലേക്ക്
ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ
ആ ആ കൊറെദൂരണ്ടല്ലേ അപ്പൊ
ഉം അതെ അ അതുകൊണ്ട് എപ്പഴും എപ്പഴുമൊന്നും പോക്ക് നടക്കത്തില്ല
എന്റെ വീടെന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് മിനിറ്റിന്റെ ദൂരമൊക്കേയുള്ളൂ വണ്ടിയിൽ പോകുമ്പഴേ ആറ് കിലോമീറ്റർ തെകച്ചില്ല
ആഹ് ഇവിടെ സ്വന്തം വണ്ടിക്കാണ് ഒരു ഒരു മണിക്കൂറൊക്കെ ഉം
ഉം അപ്പൊ പോവാനും വരാനും കഴിയൂല്ലേ
ആഹ് അതെ അതെ അവര് ഇടയ്ക്ക് വരും രണ്ടു ദിവസമൊക്കെ നിന്നിട്ട് പോകും അതേ ഉള്ളൂ ഞാനവിടെ ചെന്ന് ഇപ്പം ഇവനെ സ്കൂളിൽ വിടുന്ന കൊണ്ട് ചെന്ന് നിൽപ്പൊന്നും നടക്കുന്നേ ഇല്ല
അതാണ് പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോ ച ചേർത്താലേ പിന്നെ പോവാനെ ആകെ ഒരു ശനിം ഞായറും മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങള് തന്നെ ഉണ്ടാവും അത് തീരെ അത് തീർന്നിട്ട് പോവാ പോവാന്ന് വിചാരിച്ചാ അന്നത്തെ പോക്ക് നടക്കൂല്ല
നടക്കൂല്ല അതെ ഇന്നിപ്പോ മൂന്ന് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയ കാരണം എന്നാ പോയേക്കാം വിചാരിച്ചു ഇന്നലേം മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് പണിയൊക്കെ തീർത്തു അതുകൊണ്ട് പിന്നെ ഇന്ന് പോകാൻ പറ്റി ഇന്ന് ഞായറാഴ്ച ആയോണ്ട് ഏട്ടനും ലീവായിരുന്നേ അത് കൊണ്ട് ഞങ്ങൾ പോയിട്ട് വന്നു
ആ അതെ ആ എന്നിട്ടിപ്പം വരുന്ന്ണ്ടാവുള്ളുല്ലേ
ആഹ് വന്നു വീട്ടിൽ വന്നു രിച്ചു വന്നു രാവിലെ പോയി
ആഹ് ആഹ്
അത് കാരണം പോയി കൊറച്ച നേരമൊക്കെ ഇരുന്ന് അവിടെ ചോറൊക്കെ ഉണ്ടിട്ട് നാല് മണിയൊക്കെ ആയപ്പോഴത്തേനും പോകന്നു വന്നിട്ടേ കൊറച്ച് സമയേള്ളു വന്ന പാടെ അവന ഉറങ്ങിയാവന്നേ അതുകൊണ്ട് അവനെ അങ്ങനെൊ കെടത്തി ഞാനും അപ്പൊ എനിക്കൊരു ചുരിദാർ കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു ഉം കട്ട് ചെയ്ത് വെക്കാന്ന് ഇങ്ങനെ വിചാരിച്ച്
ആ അതെ അല്ലെ നിങ്ങള് സ്വന്തമായിട്ടാണോ തൈ സ്വന്തം ആയി ട്ടാ ണോ തയ്യല് നടത്തുന്നത് അതോ
അല്ലല്ല സ്വന്തമായിട്ടല്ല ഞാൻ ഒരു കടയിൽ പോവുക പിന്നെ ഇവിടെ ആയിലകത്തൊക്കെ ഉള്ളത് കൊണ്ട് തരുന്നത് സ്വന്തമായിട്ട് വീട്ടി തയ്ച്ചു കൊടുക്കും
അവിടൊക്കെ എങ്ങനെയാ റെയ്ഡ് വരുന്നത് ചുരിദാറൊക്കെ
ചുരിദാറ് ടോപ്പും പാന്റും ഉണ്ടെങ്കിൽ നന്നൂറ്റ അമ്പത് രൂപ വ ടോപ്പ പ്പ് തന്നെ ആണെങ്കിൽ ആ ടോപ്പ് തന്നെ അങ്ങനെ വരാറില്ല രണ്ടും കൂടെ ഒരു സെറ്റ് മുന പ്പ മുപത്തൻപത് രൂപ
ആഹ ആ ഇപടി അങ്ങനെ തന്നെയാണ് ഞാന് വ്യത്യാസ ണ്ടോന്ന് അറിയൻ വേണ്ടിട്ടേ ഉ ഞാന് എനിക്ക ഉള്ളത് എന്തായിട്ട് തയക്കും അല്ലതേ തയ്ക്കൊന്നില്ല എനിക്ക് നല്ല ഇഷ്ടണ്ട്ടോ തയ്ക്കണത്
ആ എനിക്കും അതെ വീട്ടി അമ്മ നേരത്തെ തയ്ക്കുഅയിരുന്നു അങ്ങനെ അമ്മയുടെ മിശി നിൽ ഇങ്ങനെ അമ്മ ഇല്ലാത്ത സമയം നോക്കി ഞങ്ങ കയറി തയ്ച്ചൊക്കെ നോക്ക അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ചതാ ഞാനും
അതെ ഞാനും അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സത്തിന്ന് ഈ സ്കൂൾ വെക്കേഷനില ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ തയ്യൽ പഠിപ്പിക്കുന്ന അങ്ങനെ ആ ഏഴാം ക്ലാസ്സി പഠി ച്ച സമയത്ത് ഉമ്മ പറഞ്ഞ് തയ്യൽ ഇങ്ങനെ ചേർന്ന് നോക്ക നല്ല രസാണന്ന് പറഞ്ഞണ്ട് അങ്ങനെ ഉമ്മാക്ക് നല്ല ഇഷ്ടമായിരുന്നു തയ്ക്കക്കെഞങ്ങൾക്കെള്ളെ തയ്ച്ച തും പക്ഷെ അന്ന് വീട്ടലൊന്നും മെഷീണില്ലട്ടോ അങ്ങനെ അങ്ങനെ പഠിച്ചതാണ് പിന്നെ ഞാനിങ്ങെ ഇപ്പൊ വൽതായപ്പം സ്വന്തായിട്ട് മെഷീനൊക്കെ വാങ്ങി അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ അടിക്കലൊന്നില്ല എപ്പോയെങ്കിലുംക്കെ അടിക്കും
പിന്നെ കല്യാണം കഴിച്ച് കൊണ്ട വന്നപ്പോത്തന്നെ ഞാൻ തയ്യല് പഠിക്കാൻ പോയി തയ്യല് പടിക്കാൻ പോയിട്ട് പിന്നെ തയ്ച്ചിട്ടേ ഇല്ല ഒരു അഞ്ചെട്ട് വർഷം ഇടവേള ട്ടു അത് കഴിഞ്ഞ് പിന്നെ ഇപ്പ മോനായി കഴിയപ്പോത്തേനും വീണും ഇങ്ങനെ തനിച്ചുള്ളത്യ്ക്കാൻ തുടങ്ങി കൊടുത്തി വീട്ടിൽ അമ്മയ്ക്കൊക്കെ ആയി പിെ ചേച്ചക്ക്ക്കെ ആയി പിന്നെ അയാൽ വകാത്തുല്ലോർക്കൊക്കെ അങ്ങന അങ്ങനെങ്ങനെ ഇെ സ്കൂൽ ചേർക്കാറായുമ്പോ കടൽ ആണെങ്ക നമുക്ക് കൊറേ പഠിക്കാലോ
അത് ശെരിയാ
അങ്ങനെ പോകാനും തുടങ്ങി
ആ ഞാനിപ്പോ ധന്നെ എനിക്ക് നല്ല ഇഷ്ടന്നേ അങ്ങനെ പറഞ് പറഞ്ഞ ഞ്ഞ് വങ്ങിയതാണ് മെഷീൻ പക്ഷെ ആ ഉടനെയൊക്കെ ഞാ അഞ്ചർ ചുരിദാറൊക്കെ എനിക്ക് സ്വന്തട്ട് അയച്ചുട്ടോ പിന്നെ മടിയായി പിന്നെ അഴക്കാനേ കയ്യാതായി ആ ഞമ്മള് ആരെങ്കിലുംക്കെ തരുമ്പോ നമ്മ തൈക്കും ന്നല്ലാദേ നമ്മക്കകുമ്പോ ഒരു പരിമിതിഇല്ല
ആ അയ്യോ അതെ അതെ അതെ അതെ ഞാനാണെങ്കിൽ ഒരു നാല് മാസം ങ്കില ആ ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട്
അതെ ഞാനെയ് ഞാൻ ചെയ്യല എന്താറിയോ അമ്മ അംഗൻവാടി ടീച്ചറാണ് അപ്പൊസാരി ക്കെ ഉണ്ടാവും അധ് സാരിക്കെ വെട്ടി അടിക്കാൻ നോക്കും ക്കും പക്ഷെ അതിനന്താ പ്രശ്നം എന്ന് വെച്ചാ നമ്മൾ വിചാരിച്ച്തിൽ പിട്ത്തം കിട്ടുലോ സാരിക്ക്
ആ
ഏ പഠിത്തക്കാർക്കൊക്കെ ീരെേ കഴൂല്ല സാരി അങ്ങനെട്ട് വെറ
ആഹ് അത് ശരിയാ അപ്പം കോട്ടെ ക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കുമ്പോ കോട്ടനയിലൊക്കെ പഠിക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും
അതെ അതെ
ഉം ഉ ഉം അതെ അതെ സാരി തുണിയ ഒക്കെ ആകുമ്പോം നല്ല നമ്മള് ലൂസ ആക്കി കൈ ലൂസ ആക്കി ഒട്ടും വലിച്ചു പിടിക്കാതൊക്കെ തയ്ക്കണം ആദ്യം എന്നൊക്കെ പറയ്പോൾ നമ്മള് നല്ല പെർഫെക് ആട്ടിരിക്കാൻ വലിച്ച് പിടിച്ച് തയ്ക്കുമ്പോൾ എല്ലാം കൂടെ ചുരുണ്ടിരിക്കും
ആഹ് ആഹ് അതാണ് എനിക്ക് പ്രശ്നം വരുന്നത് ഈ വലിച്ചു പിടിച്ചിട്ട് ലയിച്ചുരുണ്ട് വരുന്നത്
അതെ അതെ അതെ അതിനെ മിഷന് വെച്ച് അങ്ങനെ അന- അങ്ങാതെ പിടിച്ചു തയ്ക്കണം ചെറുതായിട്ട ഒന്ന് കണ്ട്രോൾ ചെയ- ശയാള്ളൂ നമ്മള് കൈ പിടിച്ച് വലിച്ചു പോയാൽ തീർന്നു
തീർന്നുവാ ഞാൻ അടിക്കുമ്പോ ഈ ചുരിദാറിൻന്റെ അടി- ണ്ടല്ലോ നമ്മള വക്കടിക്കുന്നത് നമ്മളപ്പോ ഈ- ഓപ്പൺ കഴിഞ്ഞിട്ടുള്ള അടിഭാഗം വക്ക അടിക്കുമ്പോ അത് ചിലപ്പോെങ്ക അടിച്ച ഒരു മൂലം കണ്ട് നല്ലോ നീണ്ട നക്കിടണാ
ആഹ് അത് വലി- ഉച്ചച്ച് പിളിച്ച വയ്ക്കുന്നുണ്ട് ഒരുൈഡ എപ്പോഴും സൂപ്പറായിട്ട് കിട്ടും അടുത്ത സൈഡ് നമ്മളുള്ള ബാലൻസ് എല്ലാം കൂടി ഇത് തികയോ എന്നൊക്കെയള്ള ഇതിൽ വലിച്ച വി-
കോണായിട്ട് കോണായിട്ട് പോകും ഫസ്റ്റ് തങ്ങുന്ന ഭാഗം നല്ല ഷേപ്പിലായിരിക്കും
ആഹ് അതെ അതെ അതെ അങ്ങനെയൊക്കെയ പഠിക്കുന്നെ- അതെ എല്ലാരും പഠിക്കുമ്പോ അങ്ങനെയൊക്കെയല്ലേ
അതെ് ഇവിടെ ഉമ്മ ഉമ്മ പറ- നിനിക്കെല്ലാംക്കെ സ്വന്തം എനക്ക് അടിക്കാൻ നല്ല ആഗ്രഹമാണ് അപ്പൊ അങ്ങനെ വാങ്ങാന്ന പറഞ്ഞു മെഷീ- ൻ അങ്ങനെ അങ്ങനെ വാങ്ങിയതായിരുന്നു എന്തായാലും ഇപ്പൊ വല്ലാതെ ഉപയോഗിക്കടില്ല ഉപയോഗിക്കാൻ നല്ല ആഗ്രഹ പക്ഷെ ഇപ്പം ചെറിയ കുട്ടിയായപ്പ പിന്നെ തീരെ ടൈമില്ല
ആഹ്
പിന്നെ എന്ത് കാര്യം നമ്മൾ കണ്ട് മോയി വാങ്ങീട്ട് കാര്യമില്ല അത് കൊണ്ട് നടക്കാനും കൂടി കഴിയണം
ഇനി ഇപ്പൊ കുഞ്ഞ ഇച്ചിരി ക്കായില്ലേ ഇനി സ്കൂളിലൊക്കെ ചേർക്കാറാുമ്പത്തേനും ഒത്തിരി സമയം കിട്ടി ഞാനും ഇങ്ങനെയായിരുന്നു ഇവനെ വിട്ട കഴിഞ്ഞഞ് ഇപ്പൊ തുടങ്ങിയ വീണ്ടു ഉം
പിന്നെ ഞാൻ ആ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എഏ ക്ലാസ്സിൽ നിന്ന് ചെറുതായിട്ട് പഠിച്ചാത തന്നെ ഉള്ളൂ പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോ ഓരോ മോഡലുകൾ യൂ യടൂബിൽ കാണല്ലോ അങ്ങനെ നോക്കൂട്ടോ അങ്ങനെ നോക്കിയക്കും ഈ പ്രശ്ന എന്താറോ ഈ ആംഹോൾ കയ്യന്റെ കുഴുണ്ടല്ലോ
ആഹ
പ്രശ്നം അവിടെ ഫ്രണ്ട് ഭാഗം എങ്ങനൊലും എനിക്ക് ഷേപ്പ് കിട്ടുന്നില്ല
അപ്പൊ അതെടുക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും ആംഹോള് നമ്മൾ ആംഹോൾ ആയിട്ട് അളന്ന് നോക്കണം എന്നിട്ട് നമ്മൾ വ കിട്ടുന്നതായിട്ട് അത് സെറ്റ ആകുന്നുണ്ടോ നോക്കിട്ടേ വെട്ടാവുള്ളൂ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കൂലോ കൈ ഇങ്ങനെ ചുമ്മാ റൗ
ആഹ് നമ്മളെ കയ്
ആഹ് അപ്പം കൈയുടെ ഈ കൈയുടെ കഷം ചേർത്ത് ഇങ്ങനെ ഷോൾഡർ വരെ
ആഹ് ആഹ്
അളന്ന് നോക്കാം
ആഹ്
ഇത് അളവു ആയിട്ട് മാറ്റാവുന്നുണ്ടോന്ന് നോക്കിട്ട് വേണം വെട്ടാൻ
വെട്ടാനല്ലേ ആ അങ്ങനെ ചെയ്യുമ്പോ ശരിയായിട്ട് വരല്ലേ
ഇ ചെയ്യുമ്പോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ആഹ് അങ്ങനെ ചെയ്യുമ്പ ശരിയാ കാരണം അങ്ങനെയാ ചെയ്യുന്നത്
ആഹ് എനിക്ക് ആകഷ്നം വരുന്നത് ഈ പറ ഇവിടെ മാത്രമാണ് ഈ ആമ്പോഴിന്റെ അവിടെ മാത്രമാണ് പ്രശ്നം വരുന്നത് ബാക്കി നല്ല ക്ലിയറ ആയൊക്കെ ശരിയായിട്ടുണ്ട്
ആഹ് ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം
ആഹ ആ ആഹ് പിന്നെ അതുപോലെ തന്നെ അതി മുമ്പ് ഭാഗം കുറച്ച് കേയറ്റി വറ്റണ്ടേ ആംഹോളിന്റെ ഫ്രണ്ട്
ആഹ് വേണം വേണം ഫ്രണ്ട് ഭാഗം ഒരു അര ഇഞ്ച് അര ഇഞ്ച് വേണെന്നില്ല
ആഹ് ആഹ്
ഈ തുടങ്ങുന്നിടത്തും തീരുന്നിടത്തും അല്ലാതെ നടുക്ക് മാത്രം അത്രം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം അത് കൈ്യും വെട്ടുമ്പോും അതും ഷേപ്പ് ചെയ്യണം ഫ്രണ്ട് വശം ഷേ്ണം വീണം
ആ അതെ അല്ലെ ഇപ്പൊ ഇങ്ങനെ ഇത് ചെയ്യാനൊക്കെ ഒരു മെഷീൻ ഉണ്ട്ന്നാ തോന്നണല്ലേ മെഷീൻ അല്ലാന്ന് വെച്ചാൽ ഈ സ്കെയില് പോണത്തെ സാധനം തന്നെ ഒരു ഷേപ്പ് ആക്കുന്ന ഞാൻ ആഹ് ഞാന് ഞാനിപ്പൊ നാള് മീഷ് അതെ
ഇരു അനിളപ്പുട കണ്
മീ മീഷോയിലൊക്കെ ആ അതെ അതെ ഞാനും കണ്ടിട്ടുണ്ട് ഞാന് സ്റ്റാറ ഒക്കെ ഇട്ട് വെച്ചിട്ട് നമ്മളങ്ങനേണല്ലോ കാണുന്നത് ഇഷ്ടപ്പെട്ടതൊക്കെ എന്നിട്ട് ചോപ്പോ വാ അതെ നടക്കൂല എന്തതിലൊക്കെ എത്ര ങ്ങാനും ഉണ്ട്ന്നല്ലേ
അതെ അതെ അതെ
ആഹ് ഒരുപാടുണ്ട് ഞാൻ പറുകയും ചെയ്യും എന്റെ നോക്കിയാ അല്ലാത്ത പ്രോഡക്റ്റ് ഒന്നുല്ല അത്രയും തോന്ന പ്രോഡക്റ്റ് ഉണ്ട് പക്ഷെ ഒന്നും മേടിക്കൂല്ല അങ്ങനെ വെച്ചുക കൊണ്ടേ നടക്കും അതെ വെച്ചു കൊണ്ട് നടക്കും
അതെ അതെ അതെ
പിന്നെ രാത്രിക്ക് ഉള്ള ഭക്ഷണങ്ങളൊക്കെയോ
ഭക്ഷണം കുക്ക് ചെയ്യണം ഞങ്ങള് വന്നതേ ഉണ്ടായിരുന്നല്ലേ അപ്പൊ പാക്കറ്റ് ചപ്പാത്തി ഒരെണ്ണം വാങ്ങിക്കാൻ പറയാം കുറച്ച് മറ്റേ കണവ മീൻ ഇരിപ്പുണ്ട് അതിനെ ഒന്ന് കറിയാക്കണം ഉം റോസ്റ്റ് ആ അതാം പെട്ടെന്ന് ആാക്കുകയും ചെയ്യാലോ ഇന്ന് റോസ്റ്റ് ആക്കിട്ട് ചപ്പാത്തിയും ചൂടാന്നൊക്കെ വിചാരിച്ചു
ആഹ് ചപ്പാത്തിലേക്ക് നല്ല രസമാണ്
ആ അതെ അതെ ചപ്പാത്തി ഉണ്ടാക്കണെന്നുണ്ട് പക്ഷെ കുറെ തുണി മടക്ക ക്കാനും ഇവനെ പഠിപ്പിക്കാനും ഒക്കെ ഉള്ളർരുന്ന കാരണം.
ആ
ആ എന്നാ ശരിയെന്നാ.
ആഹ് ഓക്ക എന്നാശരിട്ടോ. എന്നാ ശരി